മ്മ് കേക്കില്ലേ
ആഹ് കേക്കണ്ടേ പിന്നെന്താ പിന്നെ മാങ്ങ കലയക്കെ കഴിഞ്ഞിട്ടുണ്ടാവലല്ലോല്ലേ
ഓ മാങ്ങക്കാലം കഴിഞ്ഞ് ചക്ക കുറച്ച കൂടി മാങ്ങ അവിടെ ഇണ്ടായി നീ ഒക്കെ കഴിഞ് ആ ആദ്യത്തിന്നെ ഇണ്ടായിന് എന്റെ ആഹ് ഇവിടെ തറവാട്ടില് കൊറച്ചുണ്ട് അങ്ങളക്കില്ല പിന്നെ എന്റെ വീട്ടിലുണ്ടായിന്
ഉം എന്ത് വാങ്ങീണം നാടൻ വാങ്ങിയണം
ഇ ഇവിടെ തറവാട്ടിലുള്ള കോമാങ്ങ
കോമാങ്ങ നല്ല
ആഹ് ഹ് ഞാൻ പച്ച നല്ല രസാണല്ലോ പച്ചയും പുളിയും ഉണ്ടാവൂല നല്ല രസ പിന്നെ എന്റെ വീട്ടില് ചേലം വാങ്ങന്
ച സേലംമാങ്ങ വലിയ മാങ്ങല്ലത്
അത്ര നല്ല വലുതാവണണ്ട് പിന്നെ കൊറ ഇടുമ്പോ വാങ്ങ വലുപ്പം കുറവാണ്ടാവും പക്ഷെ കുറച്ചാണ് ഇടണമെങ്കില് അള്ള മാങ്ങക്ക് നല്ല വലുപ്പംണ്ടാവും അത്ര വലുതാണമെന്നില്ല ആഹ് ആഹ് ആഹ് അങ്ങനെ ഓവറിന്ന് ഓവർ നീളല്ല ഒരു മീഡിയം
നല്ല മതിരം ഉണ്ടാവ പഴത്തിട്ടുണ്ടെങ്കി
ണ് ആ കോഴിക്കോട മാങ്ങ ഒക്കെ പറയുന്നാന്ന് വല്ല്യ മാങ്ങ
ഞ വീടിവി ഞ വല വരല് കുറച്ച് വലയാണ് പോ അപ്പം ഒരു ച ഇടിച്ചക്ക ണ്ടാവല്ലോ ഇടിച്ച പിന്ന താ അങ്ങനെത്ത മാങ്ങ
ആഹ്
കുട്ടികളെന്ന് പറഞ്ഞ എത്രയും കുട്ടികൾ
അതിമേല് കുറെ ഉണ്ടോ അല്ല ഉള്ളത് ഉള്ളത് നല്ല വലിപ്പം അല്ലെങ്കിൽ ഏഹ്
തേങ്ങ ചെറിയൊരു തേങ്ങ ചെറിയൊരു തേങ്ങ ഉണ്ടാവൂലോ അത്ര വളുപ്പം ഇണ്ട മാ ഇടിച്ചക്ക
ഇവിടെ പിന്നെ ഞങ്ങളെ അൽവാസിന്റെ വീട്ടിലുണ്ട് പക്ഷെ അ പിന്നെ പിന്നെ ഉള്ള കുറച്ച ഉള്ളൂ ഉള്ളത് നല്ല വലുപ്പള്ളമാണ്
ഇവിടല്ല ഇവിടെ മാ മൂ ച്ചിണ്ട് മാവ്ണ്ട് ശേമല് മാ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ചാമക്കന്റെ മരം ണ്ട് ട്ടോ പിച്ചാമ്പക്ക അത് എപ്പോഴും ഉ ണ്ടാവുണ്ട് ഇപ്പ മയക്കാലായപ്പോ ഇല്ലട്ടോ വേനലായിട്ടുണ്ടെങ്കിൽ നല്ല മാ നോമ്പിന് ഒക്കെ അല്ല വല്യ ആപ്പിൾ ചാമ്പ അപ്പൊ നമുക്ക് തിന്നാനും പറ്റാത്തൊരവസ്ഥല്ലേ നോമ്പിനൊക്കെ ചക്ക നമ്മള് വീട്ടിലില്ല പറഞ്ഞില്ലേ അടുത്തയൽവക്കത്തെ വീട് ഇഷ്ടം പോലെ നമക്ക് പഞ്ചല്ല ചക് ക്കക്കും മാങ്ങക്കൊന്നും പക്ഷെ മാങ്ങക്കും പഞ്ചല്ല നമ്മെ കുടുംബ
മല് തോനൊന്നും ഇട്ടില്ല എന്നാലും പഞ്ചല്ല എല്ലാഅരും കൊണ്ടു വന്നരും
ആഹ് കൊടുന്ന് തരും
ഇന്റെ വീട്ടിലുണ്ട്, ഇഞ്ഞ് വണ്ടിയൊറ്റെക്കെയാണ് പോണെങ്കില് വെച്ച് കൊണ്ടുവരും
ആ വറുത്ത് ചക്ക വറക്കും ഞങ്ങള്
ആഹ് ഇവിടെപ്പന്നാൾ ഞാ ആ കിഹിഹി കഴിഞ്ഞട ഒരു പഞ്ചക്കെനു പഞ്ചൊക്ക പൗത്താല് എന്തോ ഒര് ഇതാണല്ലോ
പഞ്ചൊക്ക കൂ ട്ടാൻ വെച്ച വർത്ത നല്ല രസാ
ആഹ് വർത്താൽ ഇങ്ങട്ട് അതിന്റെ രസപ്പപ്പള എന്നാ ഇഞ്ഞ ഇന്നലേ ന്നോട് ആ കൂട്ടാൻ വെക്കാൻ വേണ്ടി വിളിച്ചുണ്ടോന്ന് അപ്പൊ കൂട്ടാൻ വക്കാപ്പ അമ്മ കൊറച്ച് മതിയല്ലോ പിന്നെ അയിന്റെ ബാക്കി എന്ത് ചെയ്തു ഞാൻ അങ്ങനെ ചെയ്ത് നേട്ട് എന്തൊരു ഡിമാൻഡ് ടിലാ വിട തീർന്ന്
അത് തീരും, അത് ഞാൻ ഒരു ചക്ക ഫുള്ള് ഒണ്ടാക്കിട്ട് മക്കൾക്ക് തികയൂല, ഓല് കൊറേ ഒണ്ടാക്കണം ഞാൻ ഒരുപാട്ണ്ടാക്കണം, ക്ഷെ ഓരങ്ങനെ ഇണ്ടാക്കണെ എന്താ പിന്നെ കൊറച്ച് സമയത്തിന് ഒക്കെ ക്ഷെ ഒണ്ടാക്കുമ്പോ ണ്ടാക്കുമ്പോ ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുവല്ലെ ഞാ മ്മള് കടേ ന്നൊക്കെ വാങ്ങണേനെപ്പളൊരു ക്രിസ്പിയായിട്ട്ക്കുവല്ലോ നമ്മളെത്ര എണ്ടാ
ആ ആ ശേ ആ ആയ് നിക്കൂലല്ലേ ഞാൻ ങ്ങട്ട് കൊറച്ച് കുപ്പിലാക്കി ക്കി വെച്ചി അത്ങ്ങട്ട് തണുത്തുപോയ് ഷെ മ്മള് ണ്ടാക്കിട്ട് ണ്ടാക്കുമ്പോം തിന്നുമ്പോ ഒരു വേറൊരു ര
കാന്താ ഡേ ഫ്യാനും ഉണ്ടാക്കലന്നെ ഞാഇവിടെവിട കട് ക്കെണ്ടാക്കും ന്റെ മക്കൾക്ക് കുടാക്കിണി ഹോട്ടലിഷ് ട് ആ ചക്കവറത്തത് ചെറിയ മോൾ ക്ക കഥായാ മതി
പിന്നെ മ്മള് ഇങ്ങനെ കുത്തിരുന്ന് സ് ടൈമു ആണ്‌ എരിഞ്ഞുണ്ടാക്കാന്
ആ ഞമ്മളെ മക്കള് തിന്നുമ്പോ ഞമ്മള ത്ണ്ടാക്കി കൊടുക്കാനൊരു ഇഷ്ട്ടാണല്ലോ
ആ ആ എന്നാണ് കഴിഞ്ഞ ആ ഒ ഒ രു ഒഴിവ് കിട്ടിനി അപ്പോ പിന്നെ മോളോട് പറഞ്ഞ് ഞാ ഇണ്ടാക്കണെങ്കി കൊറച്ച് എരിഞ്ഞു കൊണ്ടാന്ന് പറഞ്ഞ് അയിലിണ്ട് കുത്തിരുന്ന് കട്ടിങ്ങ് ബോഡുമില് കൊറേ എരിഞ്ഞ് തന്നേതായാലും
ഇവിടെ അരിയാനൊന്നും ഉണ്ടാവില്ല ഒക്കെ ഞാൻതന്നെ അരി ഞ്ഞി മുന്നിക്കായ് പറഞ്ഞില്ലെ എല്ലാം മുന്നിക്കാക്കി കൊടുക്കണം എന്നാ ഓല് തിന്നും
മ് അവങ് അപ്പു പാവ്വർന്നെ എത്തും പറഞ്ഞ കേക്കേല്ല അപ്പണ്ട് നല്ല ഉഷാറില് ത്തിരുന്ന് കൊറേ അരിഞ്ഞ് സഹായിച്ച് തന്നു അയിനോട് കൊറേ ഒരു പകുതീന്റെ മുക്കാ
ഷെ ങ്ങളെങ്ങനെയാ വറത്തത് അരിഞ്ഞത് എങ്ങനെ വറ്ത്തത് എണ്ണ ഒഴിച്ചി ഡൈക്ക് ചക്കട്ട്കൊടുത്തിട്ട് നീ മസാലയൊക്കെ തേ
ഞാന് ആ ഞാന് അപ്പ തേച്ച് വെച്ചില്ല മസ് സാല തേച്ച് വെച്ച ഒരു വെള്ളം പോലെ ആവുല്ലോ ഉപ്പ് ഇതാവുമ്പോ ആ അപ്പൊ ന്നെയ്ത് ഞാന് പിന്നെ അപ്പ പൊരിക്കണ സമയത്ത് കൊറച്ച് മുളക് പൊടി കൊറച്ച് പിന്നെ മഞ്ഞ പൊടി ഉപ്പൊക്കെ ഇട്ട് കൂട്ടി വെച്ച് ഇതാക്കി അപ്പൊ ആ പൊരിക്കുമ്പോണ് എന്റെ ഹസ്ബൻഡ് കേറിന്ന് അപ്പൊ പറഞ്ഞ് ക്ക് രണ്ട് വെളുത്തുള്ളി ചതച്ചിട്ട് നോക്ക് നല്ല ടേസ്റ്റാ വേറൊരു ഇതാണ്
ആ വെളുത്തുള്ളി അരച്ചിട്ട നല്ല ടെസ്റ്റ്‌ ഇണ്ടാവും
ആ അങ്ങനെ പിന്നെ അതിട്ട് അതിട്ടപ്പോ വേറൊരു ചോയ നല്ലൊരു
നല്ല ടേസ്റ്റ്നല്ലേ ഞാനങ്ങനെ പൊരിക്ക ഞാനങ്ങനെ വർ വറുത്തെടുക്കൽ അറിയോ ചക്ക അരിഞ്ഞിട്ട് എ നല്ലോണം ചൂടായിട്ട് പിന്നെ നമ്മള് മഞ്ഞൾപ്പൊടി ഉപ്പും കലിക്കി വെള്ളം ഉണ്ടാക്കി വെക്കും ആഹ് വെള്ളം ഉണ്ടാക്കി വെച്ചിട്ട് ച ചക്ക വറക്കണ സമയത്ത് ആ ചക്ക അയിലേക്ക് ഇട്ട് കൊടുക്കും ആ എണേക്ക് ട്ട്ടുക്കും എണ്ണക്ക് ഇട്ടെടുത്തിട്ട് ഈ മോ മുളകും അല്ല മഞ്ഞൾപ്പൊടിയും ഉപ്പും കലക്കി വെള്ള ഉണ്ടല്ലോ അയിന്റെ മുകളിൽ ഇങനെ തളി ചെർക്കും കൈയോണ്ട് ഇങ്ങനെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഇങ്ങനെ തളിച്ച് കൊടുക്കും അപ്പൊ അത്ങ്ങട്ട് വർ ത്ത് കോരുമ്പോൾ നല്ല ടേസ്റ്റി കാരം
ഏഹ്ഹെ അപ്പം അയിമേ പിടിക്കൂലേ
ആഹ് പിടി ടിക്കും എണ്ണെന്നൊന്നും ആവുല്ല പൊട്ടിത്തെറി ക്കൊന്നുല്ലാ ചക്കായതോ പൊട്ടി തർക്കും നമ്മള് വിചാരിച്ച് വെള്ളം മറണ തോ പൊട്ടി തീർക്കണ്ട പൊട്ടിതെക്കൊന്നുവില്ല
ഇങ്ങനെയും പിന്നെ ഇവിടെ വല്ല്യ എരുപ റ്റാത്തേനോട്
ആഹ് എരും വേണ്ട മഞ്ഞ മുളക് പൊടി ഇടുന്നില്ലല്ലോ മഞ്ഞൾപ്പൊടി മ ഉപ് പ്പും വെള്ളം മാത്രമല്ലേ അയില് അങ്ങനെയാക്കി എടുക്കുന്നേ ഞാൻ അങ്ങനെല്ല എളുപ്പ ഇണ്ടാക്കാൻ എളുപ്പ പക്ഷേ അത് അരിഞ്ഞുണ്ടാക്ക
ആരിയാനാണ് അതാണ് റിസ്ക്
ചക്കയോട് പായ് പഴത്ത ചക്കോട് പായസ ഉണ്ടാക്ക ഞാൻ ഇതുവരെ ഉണ്ടാക്കിയില്ലേട്ടോ പക്ഷെ ഇങ്ങനെയല്ലാ ച ചക്കെന്റെ ചോയവര്ല്ലെ പായസോണ്ടാക്കാണെങ്കിലും
അത്ണ്ടവും ആദ്യം പിന്നാ ഇല്ല ഞാൻ ഉണ്ടാക്കിലാ പായസം ഇണ്ടാക്കീല പക്ഷെ ഇല്ലല്ല ഞാൻ ഇതുണ്ടാക്കിനി പഴഞ്ചക്ക നല്ലോം താക്കി കുരു കളഞ്ഞ് കൊറച്ച് മൈദയും ഇതൊക്കെ ഇട്ടാണ്ട് നമ്മള് ഇനൊക്കെ ഏഹ് പഴൊക്കെ പൊരിക്കൂല്ലേ അ
പയംചക്ക പൊരിച്ചാ രസുണ്ടോ അത് ഇണ്ടോ ഞാൻ വരിക്കച്ചക്ക പൊരിച്ച് വരിക്കച്ചക്ക പൊരച്ചിട്ടുണ്ട് പഴഞ്ചക്ക പൊരിച്ചിട്ടില്ല
പയഞ്ചക്ക അയിനിങ്ങനെ ഒരു കൊയമ്പാവൊല്ലോ പോത്താല്
ആഹ് പഴഞ്ചക്ക കൊയമ്പാവും അപ്പൊ പൊരിച്ചാ സണ്ട്ല്ലേ
ആഹ് അതല്ല രസംണ്ടാവും അതാ മൈതന്റെ കൂടെങ്ങനെ നല്ലോടലിഞ്ഞ് ചേർ
ആ നമ്മൾ നല്ല പഴുത്ത പഴം പൊരിച്ചെടുക്കണ പോലണ്ടാവൂല്ലേ
ആ അങ്ങനെ ഉണ്ടാവും പിന്നെ പ- ക്കന്റ ചോയും വരുമ്പോ ടേസ്റ്റ് ണ്ട് ഉം
ചക്കപൊരി നല്ല രസാ പഴം പൊരി തിന്ന്ണകാട്ടിലും
ആ നമ്മള് പിന്നെ നല്ലോം പൗത്താല് പിന്നെ മക്കളൊന്നും തിന്നൂല അതാണ് ആഹ്
പൊക്കെ വീണ്കിടന്ന നമ്മളെ എടുക്കല ഇല്ലേഞ്ഞോ
നമ്മളെ ഇപ്പത്തെ മക്കൾ ഒന്ന് പൊ ഇവിടെക്കെ ഒന്ന് പൗപ്പേറിയ പഴം പറ്റൂല്ല ഒന്നും പറ്റൂല്ല ഞാ എപ്പളായിക്കോട്ടെ എന്തായാലും ഒന്ന് ഉം
ഇവിടെ ഇങ്ങനെ അതാണ് ഓൽക്ക് ബേക്കറി
അ എത്ര കിട്ടി ആ തെന്നും വേണ്ട അവിടത്തക്കെ സ്ഥിതി അങ്ങനെന്നെ ഈ പള്ളെ പഴച്ച് ളിഞ്ഞാൽ
ഉ ആഹ് അതാണ് പള്ളെ പോയി ഇളിഞ്ഞു നിന്നാലും ഓക്ക് ഇഷ്ടപ്പെടാതൊണെങ്കിലോ ഉം കഴിക്കൂല അതാണ് അവസ് ത്ത
അവസ്ഥ ഇപ്പോ അങ്ങനെ ആയിന് ഓലി അത് ഇതും തിന്നൊക്കെ ശീലായിട്ടേ ഞമ്മളും ആ ഞമ്മള് എങ്ങനെ ഇനി കഴഞ്ഞിഞ്ഞിന്നൊക്കെ. പറഞ്ഞാലും കൂടി ഓൽക്ക് ഒരു കുലുക്കുല്ല.
ഒരു കുലുക്കല്ല ഞാനൊക്കെ എങ്ങ്ക് ഇപ്പളും ഓർമ്മയുണ്ട് ചെറുപ്പത്തിലൊക്കെ മദർസത്തൊക്കെ പോരുമ്പോ പഴഞ്ചൻ പ്ലാവിന്റെ ചോട്ടന്ന് വീണിട്ടുണ്ടാവും, ക്ഷേ എല്ലാവാരും കൂടി കൈക്കോട്ടും ഇരുന്നണ്ട് നല്ല ചക്കികാര അതുകൊണ്ട് പൊളി ച്ചിട്ട് ഞങ്ങളെല്ലാരും വീട്ടിൽ കഴിക്കും. സ് മ മദർസ്
ഇപ്പോക്കല്ലേ അത് അറിയ മക്കള്
സോ ഞാൻ ഒറ്റയ്ക്കല്ല എല്ലാം കൊറെ കുട് ട്ടല്ല നമ്മള് ഇത് കഴിക്കലില്ല പറഞ്ഞ് പൊളിച്ചിട്ട് വീട് വെറുതെ അക്കെകാരം
ആ ഇപ്പാണെങ്കിലും അതൊക്കെ കഴിക്കാ, അന്നൊക്കെ നീ അങ്ങനൊക്കെ കഴിക് ച്ചാലും നമ്മക്കൊരു രോഗോ ഒന്നുംണ്ട ഇപ്പ അതും പേടിയാ, ഏ ഇപ്പ നിപ്പ മറ്റേ മർച്ചെന്ന് അറിഞ്ഞണ്ട്
പിന്നെ ഓരോന്നപ്പ നിപ്പ അപ്പോ ഇവിടെ എവിടോ അടുത്ത നിപ്
ആ നിപ്പ വന്നാണ് ഇപ്പോ അപ്പൊ ഇന്ന് ന്റെ ഏട്ടത്തി ആ ഓരോ പേരുകളും
അസുഖങ്ങളാണിപ്പോ.
ക്ക്‌ പേടിയാണേ. അപ്പോ ഇന്ന് പറയിണ്ടേ മീനെ ഈ റംബൂട്ടാൻ റംബൂട്ടാനാടെ ഇറങ്ങുമ്പോത്തേും തൊടങ്ങും നിപ്പ അറി ത്തിൻ്റെ ഹസ്ബൻഡ് ഇനി റംബൂട്ടാൻ തിന്നാൻ പേടിയായിരിക്കും, ആ ഇങ്ങനെ ഇനിയല്ലേ ഇബടെ ഞങ്ങള ഇവിടെ ഒരു പിന്നെ കുട്ടി മരിച്ചിന് പിന്നെ റമ്പുട്ടാന് റംബു റമ്പുട്ടാന് തിന്ന് ഓൻ അന്ന് പിന്നെ അപ്പൊ അന്വേഷിച്ചപ്പോ ഓന്റെ പറമ്പിൽ എല്ല കുറച്ച് മു ആ അല്ല കൊറച്ച് മുന്നേണ് ഇത് സംഭവം നമ്മളെ ആ നിപ്പ ഇറങ്ങില ആ ആൺ കുട്ടി ആൺകുട്ടി അത് ഞ ഞങ്ങളെ ഏരിയ തായിട്ടി വരും
ആ അതന്നെ എന്നായിക്കൂടെ ഞാൻ വിളിക്കട്ടോ